ഏഹ്
ആഹ്
ഹലോ
കേൾക്കുണ്ടോ
ഉം മെൽ പയ്യെ കേക്കണൊള്ളു പതിഞ്ഞ സൗണ്ട്
എന്തെല്ലാം വിശേഷങ്ങള്
ആ ഇപ്പ കേക്കുണ്ട് നല്ല വിശേഷം ആ ഇപ്പ കേക്കുണ്ട്
ആഹ്
ചായുടിച്ചോ നാലു മണി ചായ
ഇല്ലാ കുടിച്ചിട്ടില്ല ചായ ഇണ്ടാക്കാന്
ആഹ ആഹ
ഉം എന്താ അവടെ മഴയൊക്കെണ്ടോ
ഉം ഇവടെ വെയിലാ പൂരാ വെയില് പയങ്കര വെയിലാ മക്കളൊക്കെ കളിക്കാണ്
ആ ശെരി
ഫുട്ബോള് കളിക്കാ ചായടിച്ചിട്ടൊന്നൂല്ല കടി വേണ്ടേ മുമ്പുക്ക് പിന്നല്ലേചായ
ആഹ് ആദ്യം കടിയാലെ
അപ്പൊ അയിനെന്ത് കടിയായിണ്ടാക്കാന്നറിഞ്ഞാങ്ങനെ വെക്കാ
കൂളുണ്ട് പിന്നെ സ്കൂൾ വിട്ടുവെരുമ്പോത്തെന് എന്തെങ്കിലൊക്കെ ഞാനിണ്ടാക്കി വെക്കും ഇന്നിപ്പോ സ്കൂളില്ലാതൊണ്ട് ഇണ്ടാക്കിട്ടില്ല
ആഹ് ആഹ് വേണ്ടടോ മക്കളൊക്കെ കളിക്കാ
ഉം അയൽവാസി മക്കളും കൂട്ടുകാരന്മാരൊക്കെ വന്നിട്ടൊണ്ട് ഫുട്ബോൾ കളിക്കാണ്
ആഹ്
വെയിലാതയതൊണ്ട് പിന്നെ പ്രശ്നവില്ല്യല്ലോ മഴ ആയാലല്ലേ വീടിന്റകത്തിരിക്കാ-
എന്താ വേറെന്തല്ലാ ഇന്താ കടി ഇണ്ടാക്കാ മക്കള് ചെറിയാളതാ നീ എണീക്കണ്
യൂട്യൂബില് റെസീപ്പി തെരയാരുന്നോ
ആഹ് ശെരി ശെരി ചെറിയാളിതാ ഒറങ്ങി എണീക്കണം
ആഹ്
മൂത്ത ആള് രണ്ടാമത്തോള് മദ്രസ കേക്കണ്
ഈ സമയം മദ്രസാ
ആഹ്
ഉം ഉം
ന്നങ്ങനെ പാ പലോട്ത്തും
നാലര ടു ആറോ അങ്ങനെണോ
ആ ആറ് മാണിവരേ
ഉം
ആഹ്
വേറെന്തൊക്യാ മോ എളയ മോളെത്ര വയസായതാ
ന്ന് വയസ്സാവ്ണൊള്ളൂ മൂന്ന് വയസ്സാവ്ണൊള്ളൂ
എഹ് എന്റെ മോന് രണ്ടര വയ്സ്സാവ്ണേ ള്ളൂ ഒരു മാസം കൂടി കയ്ഞ്ഞാ രണ്ടര വയ്സ്സ്
അതെ
ഉം ഞന് മുറ്റത്തോട്ട് വിട്ടതാണ് കളിക്കാ വേണ്ടി ഏഹ് ഏഹ്
ആഗസ്റ്റ്ക്കാണ് മൂന്ന് വയസ്സ് തെകയാ
ഇവന്റെ ജനുവരി മുപ്പത്തൊന്നാന്തിയാണ് രൺ ബർത്തിഡേ
അയ് ശെരി ആഹ് ആ ന്താ മക്കളൊക്കെ പഠിക്ക
ഒരാളാറാം ക്ലാസ്സില് ഒരാള് മൂന്നാം ക്ലാസ്സില്
അയ് ശരി ഉം ന്റെ മൂ മൂത്താളെട്ടാം ക്ലാസ്സില് പിന്നെ രണ്ടാം ക്ലാസിലും മൂന്നാം ക്ലാസ്സിലും നാല് മക്കൾ ഉ
മിക്കവാറും മൂന്നോ നാലൊക്കെണ് അല്ലെ മക്കള് മിക്കവാറും മൂന്നോ നാലൊക്ക മക്കളാണ് പറയും ഉഉം വിളിക്കണൊക്കെ ചോയ്ക് ക്കുമ്പളൊക്കങ്ങനെ ന്താ അങ്ങനെ പറയാ
ആഹ്
എന്റുമ്മാക്ക് രണ്ട് മക്കൾട്ടോ
അയ് ശരി ആക രണ്ടെണ്ണേ ഒള്ളൂ
ഉം രണ്ട് പെമ്മക്കള് അനിയത്തി ഞാനും
ഏ ശെരി ആമക്കള് ണ്ടാവുലലേ
ഇല്ല ഊ ഊ
ഉം
കെട്ടിച്ച വീട്ടില് ണ്ട്ട്ടാ രണ്ടാണും നാല് പെണ്ണും നാല് നാത്തൂമാരും ഒരു ഏ ജേഷ്ഠനും
കല്യാണം കയ്ഞ്ക്ക്ണ
ഏ കൽ ആ കല്യാണം കയ്ഞ്ഞാണ് ഉം ഉം വാ പൊങ്ങളെ മൂത്ത പെങ്ങക്കൊക്കെ മക്കള് കെട്ടിച്ചു കെട്ടിച്ചവര്ക്ക് മക്കളായി ട്ടിണ്ട് ഉം
ഒ ശരി
മ്മാക്ക് ആ പ്രായണ്ട് പത്തൊൻപത് വയസ്സൊക്കണ്ട് മ്മാക്ക്
അയ് ശരി മ്മേപ്പേക്കല്ലേ
മ്മണ്ട് വാപ്പല്ല, വാപ്പ കൊറേ മുമ്പ് മരിച്ചതാണ് എന്നെ കെട്ട്ണീന്റെ കൊറേ ആ കൊറേ ഉം അട്ത്തൊന്നല്ല ദൂരണ്ട് ഹ് വെ അവ്ടെ വെയിലുണ്ടോ ന്ന്
ഇവടെ ആ പ്പതമയ മയക്കാറ് കേറീക്കണ് മയ വര്ണ്ണ്ട് ഇല്ല്യ ന്ന് പെയ്ത്ട്ടില്ല രാവിലെ രാവിലെ, രാവിലെ
ആഹ് ഇന്ന് രാവിലെ പെയ്തു പിന്നെ മുതല് വെയ്ൽ തന്നെയണോ ഭയങ്കര വെയ്ൽ എന്താ വെയില്
അതെ
ഉം
ഇന്ന രാവിലെ ഒന്ന് പെയ്തക്കാണ്ട് പോയി പിന്നെ
ആഹ് രാവിലെ അതേപോലെ തന്നെ പെയ്തു ഒരു ആറര, അല്ല എണീച്ചപ്പോള തോന്ന്ണ് എണീറ്റപ്പ പെയ്തിട്ട് മഴ പെയ്യണ്ട് വലിയ മഴയില്ല ചെറിയൊരു മഴ ആഹ് ആഹ് രാത്രിക്കെ മഴേയ്ന് എന്ന് തോന്നുണ്
ആഹ് ഇന്നലെ രാത്രിയക്കെ നല്ല മഴ ഉം
അവിടെ ഇതൊക്കെ ഉണ്ടോ പാടങ്ങളൊക്കെ ഉണ്ടോ
ആഹ് ഉണ്ട് പാടം തോട് കൊളക്കുണ്ട്
ണ്ട്ലേ ആഹ് നല്ല ഭംഗി ഉണ്ടാവും ഇപ്പൊ സ്ഥലങ്ങളൊക്കെ കാണൻ
അതെ ഭയ
മക്കൾ പോവുമ്പോ
മക്കൾക്ക് നീന്തക്കറില, ഒന്നാമത്തെ അതാണ് പേടി
അതാ ഞാൻ പറയും, എന്റെ മക്കള അടുത്തൊക്കെ ഞാൻ പറയും നീന്താൻ പഠിപ്പിക്കാൻ വിട്ടാലോ ഇപ്പോൾ നീന്ത ള്ളി പഠിപ്പിക്ക്ണ സ്ഥലൊക്കെ ഉണ്ടല്ലോ ലേ
ആഹ് അത അവിടെ തോന്നുലെ
ഉം ഞങ്ങളവിടെക്കെണ്ട്, പക്ഷെ എത്രെന്നോ ആ ഒര് ഒരു കുട്ടി ആയിരം രൂപ നീന്തൽ പടിയോളാം ഉം
ആഹ് അത് വാണ്ടിരും
അപ്പൊ ഞാൻ പറയാ എന്നാലും പഠിപ്പിച്ചാലെയ് നല്ലതല്ലലേ അങ്ങനെങ്കിലൊക്കെ ഒരു ഉം
ഞാന അങ്ങനെക്കണ്ടെങ്ങിൽ വിടണം ഇവിടന്നും അങ്ങനെ ഇല്ല
പിന്നെ ഞമ്മുക്ക് പുഴക്കൊക്കെ പോണങ്കിൽ പുഴൽ വെള്ളമൊക്കെ കുറഞ്ഞ് അങ്ങനെയൊക്കെ എന്നും പോ നമ്മള എടുത്ത് പുഴ വേണം അല്ലെങ്കില് കൊളങ്ങളോ തോടൊക്കെ വേണം, അതും വെള്ളം ഇല്ലാത്ത കൊറഞ്ഞ വെള്ളംണ്ടാവുമ്പോളല്ലേ പോവാനും പറ്റുള്ളൂ നീന്തല് പഠിപ്പിക്കണങ്കി മക്കളെ. ല്ലേ, ഉം.
എടാ ന്താ അവടെ കൊയപ്പണ്ടോ?
മഴക്കാലത്തൊന്നുല്ലല്ലോ.
അവടെ ന്താ വെള്ളം ഒക്കെണ്ടാവോ? അല്ല മോളെ
ഉം
മറ്റത്തുന്ന് വന്നോ?
ഹലോ
എന്താ പറ്റീ?
മോൻ കരയാ. ആഹ് വാതില് ഇപ്പലുണ്ട്. ണ്ട് മറ്റൊരു കളിക്കുമ്പോ അതിന്റെ ഇടയില് അവന് വരും.
ആഹ് ആ ആ വന്നൊ കേക്കാരം ഇമ്മവ്ട്ക്കേലും പോയിക്കണോന്ന്.
ആഹ്. അങ്ങനെ അവടൊക്കെ എങ്ങനെ? കൃഷിയൊക്കെ കൃഷിയൊക്കെ ണ്ടോ?
അങ്ങനൊക്കായിരിക്കും.
ആഹ് ആഹ്. പ്പൊ ന്താ റേയ്ഞ്ച് പോയോ ഇങ്ങനേ വിക്കീയിട്ടാണല്ലോ കേക്കണേ.
ഹബ് ദാപ്ര
ഹേ ഹലോ. കേക്ക്‌ണില്ലട്ടൊന്നും.
ആ ഓ ആ അതാണ് ടിയൽ വന്നു. ഓക്കേണ്. പ നോ ക്കോ ഞാ ഇവടെൽ ഇല്ല ന്നറിയാം ഉം. എന്തെങ്കിലൊക്കേ നടുവോലാ അങ്ങനേ